ഹലോ എന്തൊക്ക വിശേഷം
ആഹ് സുഖമായിട്ട് പോകുന്നു അവിടെന്താക്ഷ
എന്താ കൊഴപ്പൊന്നില്ല നല്ല വിശേഷമാണ് റാഹത്തായിട്ട് പോകുന്നുണ്ട് ഞാൻ ഒരുപാട് ദിവസംങ്ങനെ വിളി കണം വിളിക്കണം വിചാരിക്കുന്നടാ വിളിക്കാൻ എനിക്ക് തീരെ വയ്യായിരുന്നു ഇന്നലെത്തോട്ട് വിളിക്കാൻ പറ്റീന്നില്ല പിന്നെ ഇപ്പ ഇങ്ങോട്ടൊന്ന വിളിച്ചുടെ എപ്പഴെങ്കിലുംക്കെ ഒഴിവുണ്ടാവൂലല്ലേ
ഉണ്ടായതോണ്ടെ ആകെ ഒരു അപ്പൊ പണിയുണ്ട് ഞാൻ വർക്ക് ചെയ്യണ്ട്
ഉം ആകെ സൺഡേ കിട്ടുള്ളൂ അപ്പൊ ആ സൺഡേയില് കുറെേ പണികൾണ്ടാവും ഉം
ആഹ് അത് ശരിയാണ് ഞാന് എടാ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഡെലിവറി ഉള്ള സമയത്ത് കുട്ടിനെ വ റ്റിലുള്ള സമയത്ത് തുടങ്ങിയതായിരുന്നു പല്ല് വേദന കേട്ടോ പല്ല് ഇത്ര കാണിച്ചിട്ട് മാറന്നുല്ല ഭയങ്കര പല്ല്വേദന ഇപ്പ പല്ല് ഒന്നായിട്ട് ഉള്ള് പോടായിരുന്നു അപ്പൊ ഈ പല്ലുവേദന കാരണം ഞാന് ഡോക്ടറെടുത്ത് പോയി അപ്പൊ അവര് എന്നോട് കൊറെേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാന് എന്താ ടെസ്റ്റൊക്കെ ചെയ്തു പക്ഷെ എക്സറേ എടുക്കാൻ അവല് പറഞ്ഞിട്ടില്ല ഞാന അത് ചെയ്തിട്ടുല്ല അപ്പൊ ഒല് വിട്ടു പോയതായിരിക്കും എന്താറില്ല ഓല് യ്യോ ഇന്നെ വല്ല കടയണതുംഞാൻ പറഞ്ഞു നമ്മുക്ക് ഉള്ള് കടയുമ്പോ നമ്മുക്ക് മനസിലാവൂല്ലോ ഏതാ കടയുന്നേ എന്താ ഒന്നാ റ്റ വേദനയാണ് തലെന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങയിട്ട് കഴുത്തിന്റെ ഉള്ളിൽ ഞരമ്പ് വരെ കടയായിരുന്നേ ന്നിട്ട് ഞാന് ആ പല്ല് ഇതാക്കി എന്താണ് പല്ല് പറിച്ചിട്ടാ പറിച്ചപ്പോ ആ ഒരു പല്ല് പറിച്ചതിന്റെ ശേഷം പറയാണ് പല്ല് അല്ലേ കംപ്ലയിന്റ് അതിന്റെ ഇപ്രത്തുള്ള പല്ലാണ് കാരണം എന്താണ് ഓല് പല്ല് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരുത് തട്ടിട്ട് അതിന്റെ ഇപ്പറത്തുള്ള പല്ല് ഒന്നായിട്ട് പൊടിഞ്ഞിങ്ങട്ട് വീണ് അയിന്റെ ഒരു പൊളി പോയി പയിന്റെ വാകൊള്ളൂ അപ്പോ ഓല് പറയാണ് ഇഞ്ഞിപ്പോ ഈ പല്ല് ഇനിഒന്നിനും പറ്റൂല മറ്റേ പല്ല് നല്ലതായിരുന്നു നമ്മളെ എക്സ്റേ എടുക്കാൻ പറഞ്ഞിരുന്നില്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങ റേ ഒന്നും എഴുതിയിട്ടില്ലല്ലോ അപ്പൊ ഞാനത് എടുത്തിട്ടൂല്ല ബ്ലഡ് ടെസ്റ്റ് എന്നോട് ണ്ട എന്നുള്ളൂ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അന്നേരം പറയാ ആര ആരെയാ നിങ്ങള് കാണിച്ചത് എന്താ ചെയ്തത് എന്താണ് ഇതിങ്ങനെ എന്താണ് പോടാണ് ഈ പല്ല് എക്സറേ എടുക്കാണ്ട് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പൊ അതിന് എന്താ ഇനി അത് റൂട്ടുകനാൽ ചെയ്യണം ഇന്നെങ്കിലും ഉള്ള പറ്റുള്ളൂന്ന് പറഞ്ഞ്
അതല്ല അപ്പൊ പല്ല് പറിക്കാൻ പറ്റില്ലേ ഒഴിവാക്കാൻ പറ്റില്ലേ
പല്ല് പറിച്ചിട്ട് വേറെ പല്ല് ഇത് നമ്മള് വേറെ പല്ല് വെക്കേണ്ട ഒരു സിസ്റ്റം അതിന്റെ പുറത്തെ പല്ല് എന്താണ് എടുത്തിക്കണെ- അപ്പുറത്തെ പല്ലാണ് എടുത്തത് ഓല് അപ്പൊ പിന്നെ അവിടെ പിന്നെ തീരെ പല്ല് വരുന്നില്ല
അല്ലെങ്കിലും ലാസ്റ്റ് പല്ലേ ഇടുക്കാൻ പറ്റുള്ളൂ
ലാസ്റ്റിലത്തെ രണ്ടെണ്ണം എടുത്ത് മൂന്നാമത്തെ നമ്മുക്ക് കോട്ടിൽ രണ്ട് മൂന്ന് പല്ല് ഇണ്ടല്ലോ പ്പോം ആ ഇഞ്ഞിപ്പോ ഇത് റൂട്ട് കനാലാൽ ചെയ്യുന്നത് നിർബന്ധം അത്രെ ഇത് ഇടുത്ത് കഴിഞ്ഞാൽ പിന്നെ ന്താണ് ഇതാവില്ല ഞമ്മക്ക് തീരെ ഒരു ഫുഡും കഴിക്കാൻ പറ്റാത്തൊരു തിൽക്ക് വരും ന്ന് അങ്ങനെ ആയൊണ്ട് ഞാൻ എന്താ ഇപ്പ എന്താ ചെയ്യാ ഇവിടെ ഇനിയിപ്പോ നല്ല ഡോക് അപ്പ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാന് ഇന്താണ് അപ്പൊ നിങ്ങള് അന്ന് എന്തെക്കെ ചെയ്തന്ന് പറയുന്നപ്പ ക്ക് ഞാങ്ങനെ ആലോക്കുവാ ഇഞ്ഞിപ്പോ കറിവിൽ നമ്മള് അനുഭവിച്ചർക്കല്ലേ എന്താണ് ഇതാക്കാൻ പറ്റുള്ളോ
ആഹാ ആഹാ അ ഞങ്ങളവിടെണ്ട് ഞങ്ങടെ വീടിന്റെ അടുത്ത് ഡോക്ടർ ഉണ്ട് പല്ല് ഡോക് ആള് നല്ല അടിപൊളി ഡോക്ടറാണ് എന്ത് പ്രശ്നണെങ്കിലും അത് ഓകെ ആക്കിത്തരും എങ്ങനെ
രണ്ടാഴ്ചൊക്കെയാണോ അത് ഉണ്ടാവന്നുവലെ
അത് എന്താ ഞായറല്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഉണ്ട്
ഇവിടെ ആ നമ്മടെ അടുത്തേ ഒരു ക്ലിനിക്ക് ഇണ്ട് അപ്പൊ അവിടെയാണ് ആള് നോക്കണത് ആ അയിലെന്തോ ടൈമിംഗ് ഉണ്ട് ആ ബു ചെയ്യണം അതായത് ഇപ്പോ ഈവനിങ്ങിലാണ് ഇണ്ടാവ ഒരു നാലു മണി തൊട്ടൊക്കെയാണ് പക്ഷെ നമ്മളത് രാവിലെ ബുക്ക് ചെയ്താലേ കി ട്ടുള്ളു എന്താച്ചാല് നല്ല ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തെരക്കാണ് ആ ഒരു നാല്മണി മുതൽ എട്ട് മണി വരെയാ ഒമ്പത്ണിവരെ ള്ളു കുറഞ്ഞ നേരം ഉള്ളൂ അയ്യാളുടേത് ഉം
ട്ട് കനാലിനൊക്കെ പണ്ടൊക്കെ യേനമ്മള് കുറേ പ്രാവശ്യം പോവാ അങ്ങനൊക്കെ ഉണ്ടായിനി ഇപ്പോ അങ്ങനെയൊക്കെ ഉണ്ടോന്നാവാലെഅവിടൊക്കെ ചിലോടത്തൊക്കെ നമ്മള് ആ ചെലടത്ത് അങ്ങനെ ഉണ്ട് അപ്പം ഇവിടെ ഞാന് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇങ്ങള് രണ്ട് പ്രാവശ്യം വന്നാതി അപ്പോത്ത്ന് ഞാൻ ഫുളള് ക്ലിയറെയ്തെരാ പറഞ്ഞു. പക്ഷെ ഇൻക്ക് നല്ല പഴുപ്പും കടിച്ചിലുള്ള സമയ തലപ്പോയ വേറെ ഡോക്ടർ മാറ്റി കാണിച്ചതേ. അപ്പ പിന്നെ എനി ക്ക് ആ കടിച്ചിലോണ്ട് എനിക്ക് റൂട്ടകനാല് ചെയ്യാനും പേടി പിന്നെ അയാള് പറഞ്ഞു ടോപ്പിടണം ടോപ്പിടാതെ വെർ തേ ഒന്നു ചെയ്തു കൂട്ടിയിട്ട് കാര്യുല്ല ആ പല്ല് പൊട്ടി പോവും. നല്ലെ ടോ പ്പ് ഇടണം ന്ന്ണ്ടെങ്കി മോണിന്റെ വീക്കം മാർണം. ഇന്നെങ്കിലേ ഒള്ളു ടോപ്പിടാൻ പറ്റാന്നൊക്കെ പറഞ്ഞു.
ന്ന്ട്ട് അത് മാറിയില്ലേ ഇപ്പൊ. മോണ വീങ്ങിയോണ്ട്ക്കാ.
മോണ വീക്കോ കടഞ്ഞിട്ട് വയ്യാ. പഴു പഴുപ്പ് നല്ലൊം കൂടിക്ക്ണ് ഇപ്പ പറയാണെങ്കില് അപ്പൊ ഇൻക്ക് തോന്ന്ണെ എന്താന്നോ ചെൽപ്പോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വെര്ണ്ടി വെരും. കാരണം നീരൊക്കെയൊന്ന് വറ്റെണ്ടേ ന്നെ ങ്കിലല്ലെ ഒള്ളുപ്പ ഇത് പറ്റ്യാ ഉം ഓളോണ്ട്
കണ്ടിന്യൂസായിട്ട് ഒരു മൂന്ന് ദിവസം അങ്ങനെയാണോ അത് എടവിട്ടൊ എങ്ങനെ?
എങ്ങനെ എന്താ കാട്ടാ ന്നറീല്ല.
ഉം അങ്ങനെ കണ്ടിന്യൂസായിട്ട് ഒര് മൂന്നു ദിവസം ഇവെടെ വന്ന് നിന്നിട്ടേ ഒരു മൂന്നീസം കൊണ്ട താണ്ട് ചെയ്ത് കഴിഞ്ഞാ പിന്നെ സുഖായല്ലോ. ഞങ്ങളെ തൊട്ടട്ത്താ വീടിന്റെ അട്ത്തെന്നെയാണ്.
ആഹ് എന്താണ്? പ്പന്തേച്ച്ട്ടാ സൂചിയൊക്കെ വെക്ക്ണൊക്കെ ആലോയിക്കുമ്പോ ഇൻക്ക് പേടിയാണെടാ ന്താ
അത് വെല്യ കൊഴപ്പല്ലല്ലോ അമ്മക്ക് ആ ഒരു ടൈമിലൊരു തരിപ്പിക്കണോണ്ടേ വല്ല്യ പ്രശ്നൊന്നുണ്ടാവൂലല്ലോ.
ഇൻക്ക് മുമ്പൊരു ആ കോട്ട്ത്തെ നല്ല അറ്റത്തെ പല്ല് കീറിയെട്ക്ക്ണ ഒരീത്ണ്ടായീനി അന്നേരം ഇതേമാരി ഇത് ചെയ്തപ്പൊ ഇൻക്ക് എന്താണ് ബോധൊക്കെ പോയിന്നെടോ. തരിപ്പിച്ചപ്പോ ആ കണ്ണൊക്കെ ഇങ്ങട്ട് മേലെക്ക് മറിഞ്ഞു
ട്ടോ ഇന്റെത് മൂന്ന് പല്ല് ഈ പറഞ്ഞ പോലെ കീറിടാത്തിക്ക്ണ് കോട്ടല്ല്. നാലാമത്തെട് കേടെന്ന് നിക്ക്ണ്ട്
ആഹ് അത് അയ്ന് പൊന്തി വന്നട്ടില്ലേരുന്നു ഇൻക്ക് തീരെ വെരുന്നില്ലേനി എർച്ചിന്റെ ഉള്ളിൽ കെടന്ന് കടെയെരു ഇതേ മാതിരി തന്നെ. ഇക്ക് ഓരോ ഗർഭ ത്തില് ഓരോ പല്ല് മൂന്നാല് പല്ലിച്ചെങ്ങനെ ഇട്ത്ത് ഇട്ത്തിട്ട് ഇഞ്പ്പം വായേല് പല്ലില്ല കവിളൊട്ടിയ അവസ്ഥെ
ലാസ്റ്റക്ക് എത്തും പല്ല്ണ്ടാവുലല്ലേ
ഉം അതാണ് പ ഞാ ഒന്നും ഉണ്ടാവൂല ഇങ്ങനെ പോയാല് അതാപ്പം മട്ടം അപ്പൊ ഇതിപ്പ ഇഞ്ഞ്പ്പ ഈ ഒര് ഇപ്പൊ ഈ ലാസ്റ്റ് ആയിട്ടുള്ള ഗർഭത്തിലാണ് ഈ ഒരു പല്ലുവേദന തൊടങ്ങിതേ ഞാനിപ്പ തങ്ങനട് മാ പ്പഴഞ്ഞ് ആ പല്ല് വെറ്തെ എടുക്കെണ്ടെല്ലോ എടുക്കെണ്ടെല്ലോ വെച്ചിട്ട് കടിച്ച് പിടച്ച് നിന്നെതാ. പക്ഷെ ഇതൊരു ഒരു വഴിക്ക് പോവ്ണ മ ട്ടല്ല പല്ല്.
ഉം
ഉം ഒന്നും തിന്നാന് വെള്ളം തട്ടാൻ വയ്യാ പല്ല് ങ്ങട്ട് ആ ഒരു പല്ല് ങ്ങട്ട് ഒളുണ്ടാക്കുമ്പോ കുൽക്കുഴയ്യുമ്പളൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ വെള്ളം ഇങ്ങട്ട് തട്ടുമ്പോ തലെന്റെ ഉള്ളിക്ക് ഇങ്ങട്ട് ചെല്ല് ആ പഴ് പ്പ് ഇണ്ടായിട്ടാന്ന ഡോക്ടറ് പറയുന്നത്. അപ്പോല് മരുന്ന് തെരുട്ടോ പിന്നെ ഞാൻ വഴിക്ക് ചെല്ലൂല. ആക്കം കിട്ടിയാ പിന്നെ നമ്മെക്ക് ആ ഭാഗം ചിന്തല്ലല്ലോ.
ആഹ് അതാണ് വേദനിക്ക ടൈമില് നമ്മള് പല്ല് എങ്ങനെങ്കിലും ഒഴിവാക്കണം ന്നൊക്കെ വിചാരിക്കും. പക്ഷേ വേദന മാറിയാ പിന്നെ അയിനെ കുറിച്ച് ചിന്തണ്ടാവൂല
ആഹ് നേരണ്ട് വെള്ത്താ മതി മണ്ടി പോയി ഞാനീ പല്ല്ട് പറിച്ച് ഒഴിവാക്കും അങ്ങനെ വിചാരിക്കുന്ന ദിവസ സമയം വെര ണ്ടായിട്ട്ണ്ട് ഇഞ്ഞ് ഒരു വർത്താനൂല്ല. ആഹ് അങ്ങനെ ആഹ് ഒരു വെള്ളം ചൂടുവെള്ളം തട്ടാൻ വയ്യാ, പച്ചവെള്ളം തട്ടാൻ വയ്യാ, ബ്രഷും പേസ്റ്റു ഒന്നും ആ ബൈക്കെ കൊണ്ടുപോകെന്നെ ആ ഒരു ചിന്തിക്കെന്നെ വേണ്ട അതാണ് അവസ്ഥ.
ഉം ഉം
ഉം ഇപ്പ എന്തായാലും ഇങ്ങള് മുമ്പ് ചെയ്തായോണ്ടെന്നെ ഡോക്ടർ നല്ലാന്നൊക്കെ ഞാ ഇങ്ങ അന്ന് ഇങ്ങള് പറഞ്ഞീന്നല്ലോ ഒരു തീലിങ്ങനെ അയ്നെ പറ്റി അറിയണം. അത് ഇങ്ങെക്ക് ബുക്ക് ചെയ്യാൻ പറ്റോന്നാവല്ലേ? ന്നാ പിന്നെ ഇങ്ങളെട്ത്ത് നമ്പറ്ണ്ടോ? അത് ണ്ട് പൊയ്ക്ണോ അല്ല ഇങ്ങളട്ത് ന്ന് ഉം എന്നാപ്പം ഞാൻ പറയാന്ന് എന്തായാലും ഒര് ന്താണ് കുട്ട്യൾക്ക് സ്കൂള് ള്ള ദിവസായ്ക്കോട്ടെ. എന്താ വെച്ചാല്, എന്നാ പിന്നെ ഒരു സ്കൂളി പോയിട്ടൊക്കെ. വന്നീന്റെഷം വൈകുന്നേരത്തേക്കല്ലേ ആഹ് ആഹ് അപ്പൊതന്നെ ഒമ്പതു മണി കഴിഞ്ഞണ്ടല്ലോ ഇല്ലേയ് വി ഇബ്ടെ ഏഹ് ആഹ് രാത്രികന്നുള്ള നിലക്ക് ഞാൻ അവിടെ വരണ്ടയാണ് ഇന്നെന്റെ ന്റെ ഡ്യൂട്ടി തന്നെ ന്നുകഴിഞ്ഞു വന്നിട്ടാവുമ്പോ എനിക്കും പ്രശ്നല്ല കാരണം കടച്ചില് കൊറ ച്ചമ്മരാന ആദ്യം മരുന്ന് വാങ്ങി കുടിക്കണ്ട് ന്നിട്ട് വന്നിട്ട് ഓലെടുത്ത്ന്ന്ട്ട് ചെയ്യന്നാല് കാരണം നല്ല പ്രാക്ടീസും നല്ല ള്ളവരെ പഴയ ഡോക്ടർമാരന്നെ ഏറ്റവും ബെറ്ററ് അതാ വിചാരിക്കണത്.
ഉം
ഉം അപ്പൊ അങ്ങനെയൊക്കെ. ചെയ്യണംന്ന് വിചാരിക്കണ് ണ്ട് എന്തായാലും അല്ലാതെ പറ്റൂലാ അത് എടങ്ങേറായ്ക്കണേ. സഹിക്കാൻ പറ്റേണ്ടപ്പോത് വേദന. പിന്നെ നിങ്ങൾടെ ശെരിക്കും മാറില്ലേ അപ്പൊ അതിന്പറ്റിയൊരു പ്രശ്നം ഇല്ലല്ലോ
ഇപ്പൊ ഞാൻ പറഞ്ഞീലേ മൂന്ന് പല്ലിന്റെ റെഡിയായി ഇപ്പൊ അവസാനത്തൊരു പല്ലും കൂടെ അങ്ങനെ പ്രശ്നാക്കി വരുന്നുണ്ട്. ഓഹ് ഇനിപ്പൊ
ത്ക്ക്പ്പൊ ഇൻഫെക്ഷനോ കാര്യങ്ങളോ അങ്ങൻത്തൊ
ഏയ് ആയിനെ പറ്റി അതൊന്നും കുഴപ്പല്ല. ഇപ്പൊ ഈ പുതിയ പല്ലിന്റെ പ്രശ്നങ്ങളാ
ആഹ് എന്തായാലും എനിക്ക് എന്തായാലും ചെയ്യണം പിന്നെ എന്താണിങ്കോ ആരെങ്കിലും ഒപ്പം പോരോണന്നാവല്ലേ ഒപ്പനെ ആള് വേണോ?
ആഹ് ഒരാള് ഇണ്ടാവുന്നതായിരിക്കും നല്ലേ നമുക്കെന്തേലും വേദനിച്ച് എന്തേലൊക്കെ പറ്റിയാലേ.
ആഹ് എനിക്ക് ഓർമ്മ ഉണ്ടാവണണ്ട് അല്ലേ ഫസ്റ്റ് ചെല്ലുമ്പൊക്കൊന്നും കാട്ടൂലല്ലേ ഓല് നോക്കല്ലേ ചെയ്യുള്ളൂ.
ആഹ് ഫസ്റ്റ് വേദന ഇണ്ടോ ഇല്ലോ വേദന ഇല്ലെങ്കിലാണ് ഓല് ചെയ്യുള്ളൂ. ഉം വേദനന്റെ ഗുളിക തരും.
ആഹ് പണ്ടിന്റെ മോന്ക്ക് ഈ പല്ലു വേദന ഇണ്ടായ സമയത്തേ ഓലാ വേദനയിലാണ് റൂട്ട് കനാല് തൊടങ്ങിയത്. എന്നിട്ടാ ഫസ്റ്റിത്ത ഗഡു ചെയ്തപ്പം ഓന്ക്ക് പിന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ ചെയ് രണ്ടാമത്തെ പ്രാവശ്യം പോവില്ലേ നമ്മള് അതാണ് ചെന്ന് ചെയ്തപ്പോഴാണ് കുട്ടിനെ ജീവൻ പോണ വേദനയ്നു കുട്ടിക്ക് പുടിച്ചേക്കന്നേ എല്ലാരും കൂടി. അതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് അലോയിക്കുമ്പോ റൂട്ട് കനാലിൽ കാലേക്കുമ്പോത്തേന് പേടി ഉണ്ടേനു പക്ഷെ ചെയ്യാണ്ട്പ്പ പല്ലില്ലാണ്ട് ശരിയാവൂല്ല കോട്ടിലെന്തായാലും ഒന്നോ രണ്ടോ പല്ല് മസ്റ്റാണ് ഞമ്മക്ക്. കടിച്ചു സമ്ച്ച് എന്ത് കാ ക്കാണെങ്കില് വേണം പക്ഷെ ഓല് പറഞ്ഞിട്ടോ ഇനി റൂട്ട് കനാല് ചെയ്താലും നിങ്ങള് ഭാരള്ളതൊന്നും ഒരുപാട് കടിക്കാനൊന്നും പറ്റൂല്ല. ഒരു പല്ലവിടെ ഇണ്ട് ഒരു സേഫ് അത്രോ ഒള്ളൂ അല്ലാണ്ട്. കവിളൊട്ടാണ്ടിരിക്കുക പിന്നെ കൂടുതല് കനള്ള ഈ ഒട്ട്ണ മിഠായിയൊക്കെ ഉണ്ട ല്ലോ അത് കഴിക്കൊന്നും ചെയ്യരുത് അങ്ങനൊക്കെ എന്നോട് പറഞ്ഞിട്ട്ണ്ട് ഓല് ചെൽ ചെയ്യാൻ ചെല്ലും എന്നുള്ള ആ മട്ടത്തില് പക്ഷെ ഇന്റെ പേടിയോണ്ടാണ് ഞാൻ ചെല്ലാത്തത്. നിങ്ങള ഈ ഡോക്ടറ് നല്ലതാന്ന് നിങ്ങളന്ന് പറഞ്ഞ ആ ഒരു ഇതിനാത്തോക്ക് വിളിക്കണന്നെ
എന്തായാലും വന്നോക്ക് പിന്നെ പല്ല് പ്പോ എന്തായാലും നമുക്ക് എന്തേലും പരിഹാരം കണാതിരിക്കാൻ പറ്റില്ലല്ലോ.
ആഹ്
ഞാനെന്നാലേ എന്താ ബുക്ക് ചെയ്യാൻ നോക്കാ ഒരു ദിവസം പറയോണ്ടു.
ആഹ് ആഹ് എന്തായാലും നിങ്ങള് ബുക്ക് ന്നാല് എന്നിട്ട് എന്താ എന്റെ പിന്നെ ആരും പോരാനപ്പൊ കിട്ടില്ലാന്നുണ്ടെങ്കില് കുട്ടികളൊന്നും പറ്റിണ്ടാവില്ലല്ലേ പതിനെട്ട് വയസായോരൊക്ക വേണം അങ്ങനൊക്കൊണ്ടോ അങ്ങനൊക്കാണ് ഗവൺമെന്റിന്റൊക്കെ നിയമങ്ങനാണേ പതിനെ വയസ്സ് ആയിരം ആണോ കൂടെ
ആഹ് ആഹ് ആരെങ്കിലും ഒന്നും ഉണ്ടായാ പോരാ
അപ്പ പൊറത്ത്ത്തെ ആൾക്കാരെ പറ്റുവായിക്കുവാ അതെങ്ങനെയാന്നറിയില്ല. അപ്പൊ ചെറിയ ചെറിയ കുട്ടികളൊന്നും പറ്റൂലാ ഈ പതിനാല് വയസ്സുള്ള ഒരാളൊന്നും പറ്റൂലാ
ഉം
ഉം എന്റെ മോനക്ക്പ്പോ പത്ത് പതിനാല് വയസാവുന്നല്ലേയുള്ളു. ഓലൊന്നും പറ്റില്ലാറഞ്ഞു വല്യൊയോല് വാണട്ടോ പറയാം അത് നമ്മളെ താങ്ങാനൊക്കെന്തേലും വന്നാലേ
ചെലോട്ത്ത് പക്ഷേ ഭയങ്കര നിബന്ധനി ഐക്കാരം
ആഹ് ചെല ഡോക്ടർമാർക്ക് ഓൽക്കന്നെ ഒരുതേര്ക്കോയ്
ഉം കാരണം എന്തെങ്കിലും പ്രശ്നം വന്ന് കഴിഞ്ഞാ അത് ഓലെല്ലേ ബാധിക്കാ
ആഹ് പിന്നെ ഒരു ബാക്കി കൂടി നടക്കാൻ ഓലല്ലേ നമ്മളെ കൂടെള്ളോലല്ലേ വേണ്ടേ അല്ലേപിന്നെ ഓ ആഹ് ഒൽക്ക് കഴിയാത്ത ഒരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരാണെന്നുണ്ടെങ്കില് ഡോക്ടർമാർക്ക് അതൊരു പ്രയാസല്ലേ അതാണ് പിന്നെപ്പൊ ഇത് ക്ലിനിക്കകുമ്പോ പിന്നെ കുഴപ്പണ്ടാവില്ലേരിക്ക മറ്റേത് വല്ല്യ ഹോസ്പിറ്റൽക്കാ ഞാൻ പോയ്ന്നത്
ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ അങ്ങനത്തെ വല്യ ചിട്ടകളൊന്നുല്ല്യ പക്ഷേ ന്നാലും ആരെങ്കിലും ഒക്കെ ഒപ്പം ഉണ്ടാവണ തന്നെയാണ് നല്ലത് ആഹ്
ആഹ് ചെയ്യുമ്പള് അതിന്റെ ആഹ് റൂൾസ് വയ്ക്ക് സൈൻ ചെയ്യുമ്പോളേ നമ്മുക്കൊക്കെ അറിയുള്ളോ ങ്ങക്ക് പിന്നെ റൂട്ട് കനാലൊന്നും ചെയ്തിട്ടില്ലല്ലോ
റൂട്ട്കനാൽ ഇതില്ല എന്റെ കനാ ഒഴിവാക്കി പിന്നെ
ആഹ് ആഹ്
ഉം ഒന്ന് റൂട്ട്കനാലെയ്തു ബാക്കി രണ്ടണ്ണം ഒഴിവാക്കി ഇനിപ്പോ ഒന്നിനും കൂടെ പ്രശ്നണ്ട്
അത്പ്പൊ റൂട്ട്കനാല് ചെയ്തിട്ട് കൊറേ കൊല്ലായോ
അത് ഇപ്പോ ആഹ് കൊർചൊക്കായി ഒരു വർഷാവാനായി
ആഹ് ങ്ങക്ക് പ്രശ്നങ്ങൾ എന്തെലുണ്ടായിരുന്നൊ അവർക്ക്ങ്ങ ചെയ്തിട്ടാ ഫസ്റ്റ്തെ ദിസം നമ്മൾ നരമ്പൊക്ക കട്ട് ചെയ്തിട്ട് പിന്നെ ആ നരമ്പിന്റെ ഉള്ളിലെന്തേലും പ്രശ്നൊക്കെ തോന്നീനോ ഫീലിംഗ്ണ്ടായിനോ
വല്ല പ്രശ്നൊന്നും ഇൻക്കങ്ങനെ തോന്നിയില്ല ചെലോല് പറയ്ണേക്കാ ഭയങ്കര എടങ്ങേറാണ്ന്നൊക്കെ എനിക്കും വല്ലാതെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല
പ്പൊ ആ ഒരു പല്ല് വായേല് ഇല്ലാത്ത പോലെ തോന്ന്ണ്ടോ
ആഹ് ഇപ്പ ഇപ്പ അയ്ന് സേലായതോണ്ട് കൊറേആയില്ലേ
ആഹ് അതാണ്പ്പകൊയ്പ്പണ്ടാവൂലയ്ക്കാരം ഇൻക്ക് ഭയങ്കര ഒരുപാട് ഡൗട്ടുകളാണ് ഇപ്പ ഇതിനെ പറ്റിറ്റെയ് ഇപ്പ എന്താന്ന് അറിയില്ലപ്പ ടി ആയൊണ്ടാണ് നമുക്ക് കൂടുതല് ഡൗട്ടുകള് വര്ന്നത്
ഉം
ബളെ പണിയൊക്കെ കഴിഞ്ഞില്ലേ
പണി കഴിന്നിട്ടൊന്നുല്ലാ രാവിലെങ്ങനെ മടിച്ചിക്കും ഇല്ല മഠിച്ചങ്ങനെനിക്കും ഞ്ഞിങ്ങ ആഹ് ആഹ് ഇവിടെ ഒരു ദിവസല്ലേ കിട്ടുള്ളൂ അപ്പൊ പിന്നെ മടി ആഹ് മറ്റേ എല്ലാ ദിവസം എല്ലം നേരത്തെ കഴിച്ച് ഓടണം അപ്പ ഇന്നിങ്ങനെങ്ങനെ സാവധാനം നിക്ക
ആഹ് ൻക്കതാണ് ഞാന് ഇന്നിപ്പോ ലീവെല്ലേ വിചാരിച്ചിട്ട് കൊർച്ചേരം കിടക്കട്ടെചാരിച്ചിട്ട് രാവിലെ കൊർ ച്ചേരം വൈകീട്ടാണീറ്റത് കുറച്ച് ഫസ്റ്റ് നീച്ചിട്ട് പിന്നവിടെ കിടന്നിട്ട് പിന്നെ കൊർച്ചേരം കഴിഞ്ഞിട്ടാ ണീറ്റത് അതോണ്ട്പ്പ എന്തായി